ആഹ് ഓഹ് കേക്ക്ന്ന്ണ്ട്
ഉം എന്തുണ്ട് വിശേഷം അവിടെ മഴേക്കെണ്ടോ സുഖം അതേലേ ഇന്ന്ഫു ഇന്ന് രാവിലേ ഫുള്ള് മഴാ ഉം ഒന്നും പൊർത്തെറങ്ങി ചെയ്യാൻ പറ്റ
ആഹ് ഇവിടെ ഇപ്പ ഇവിടെ ഇത്തിരി ഒഴിവുണ്ട് രാവിലെ ഫുള്ളും മഴേര് ന്നേര്ന്ന് ഇപ്പ ഇത്തിരി ഒഴിവ് വെയില് മഴ പോയി വെയില് പോലെ വരുന്നുണ്ട് ഓഹ് ഭക്ഷണം കഴിച്ചു അടുത്ത ചായക്കുള്ള ടൈമായി ഹലോ കേക്ക്ന്ന്ണ്ടോ ആഹ് മഴ പോ
ഉം ചായക്ക് കടി
ചായക്ക് കടിയൊന്നുംല്ല സാധാ ചോറും ചായ കുടിക്കാ
ഹലോ ഉം കടിയുണ്ട കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ
ആഹ് വേറെന്താണ് വിശേഷം
എന്തോ കേക്കുന്നില്ലേ
എന്താ ചെയ്യത് ന്ന് ഇല്ലല്ല പറഞ്ഞോളൂ എന്താ ചെയ്യുന്നേന്ന്
ഇല്ല്യ ഞാന് വീട്ടിലെ വർക്ക് തന്നെയാണ് മോളെ
ആഹ്
മോളെന്താ ചെയ്യ്ണ് മോളുടെ വർക്ക് എന്താ
ഹലോ
ആഹ് ഹലോ പറഞ്ഞോളൂ വീട്ടിലെന്താ വർക്ക് മോളുടെ വർക്ക്
ഹലോ കേക്കുന്നുണ്ടോ ഹലോ ആഹ് കേക്കുന്നുണ്ടോ ആ പറഞ്ഞോ ആഹ് ആഹ് ഓക്കെ ഞാനിങ്ങനെ ഒരു കോപ്റ്റിക്ക് ഒപ് റ്റീഷൻ ന്നർഞ്ഞ കോഴ്സ് ചെയ്യായിരുന്നു ഇപ്പ പിന്നേ കോഴ് ചെയ്യുന്നില്ല പ്പറിസൈൻ ചെയ്തി റ്റ് വെറുതെ വീട്ടിലിരിക്കായിരുന്നു
ആഹ് അത് പഠിച്ച എങ്ങനുണ്ട് മോളോ നല്ലാണോ ന്റെഒരു
ആ സ്കോപ്പൊക്കെണ്ടാ കൊഴപ്പൊല്ല്യ എന്ന ഞാനിപ്പൊ കല്യാണം കഴിഞ്ഞപ്പൊ ലോങ്ങായപ്പോ അതോണ്ട് നിർതീന്ന് മാത്രം അടുത്തെവിടെങ്കിലൊക്കെ ഹോസ്പിലൈ ഹോസ് വീട്ടു ആയിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നല്ല കോഴ്‌സാണ് ചെയ്യാം കൊറെ ഓപ്ഷൻസൊക്കെ ണ്ട് ഉം ആ കൊർച്ചുടെ ആൺകുട്ടികൾക്കാണ് ആ ഫിറ്റിങ്ങാണ് കൊർച്ചൂടെ ആൺകുട്ടികൾക്കായി ക്കും നല്ലത് കാരണം ആ അബ്രോഡൊക്കെ പൂവാൻ പെൺകുട്ട്യാളാകുമ്പോ നമ്മൾ അത്ര അധികം പൊറത്തേക്ക് വിടാ നുള്ള ഒരിത് ഇല്ലല്ലോ പ്പൊ ആൺകുട്ട്യാളാവുമ്പൊ ച്ചൂടെ ബെറ്ററാണ് ആ പൊറത്ത് പൂവാനും കാര്യങ്ങളൊക്കെ പഠിക്കാനും കൂടുതൽ അതിന്റെ എക്സ് ട്രാ വർക്കുകളൊക്കെ പഠിക്കാനൊക്കെ കൊർച്ചുടെ നല്ലതാ അവര് ആൺകുട്ട്യോളൊക്കായിരിക്കും എന്നാലും കൊഴപ്പല്ല പെൺകുട്ട്യാളാണെങ്കിലും ചെയ്യാൻ സ്മാർട്ടായിട്ട് ചിയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് എടുക്കാം
അതെലേ ആആ ഏ പിള്ളേരോ പഠിക്കുന്നുണ്ടോ?
പിള്ളേരായിട്ടില്ല
ആയിട്ടില്ലേ ഓ ഹൊ കല്യാണം കഴിഞ്ഞിട്ട് പ്പൊ കൊറച്ചായിട്ടേള്ളോ?
നാലു വർഷം
നാല് വർഷം ഓക്കേ ഓക്കേ ഉം പിന്നെ വേറെ വീട്ടി
വീട്ടില ആ ഹസ്ബൻഡന്റെ വീട്ടില് അച്ഛൻ അമ്മ ആ രണ്ട് ചേച്ചിമാരുണ്ടായിരുന്നു അവരെ കല്യാണം കഴിച്ച് കൊടുത്തു പിന്നെ ഞാനും എൻ്റെ വീട്ടില് അച്ഛനമ്മ എ എന്റെ ബ്രദർ ആളുടെ വൈഫ് കുട്ടി
അതെല്ലേ ആഹ് ആഹ് പിന്നെ വേറെ എന്തൊക്കെയാണ് കുക്കിങ്ങിനോടൊക്കെ താല്പര്യം ആണോ
അവിടെ വീട്ടിൽ
ഇവിടെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഹലോ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് രണ്ടു പേരും കല്യാണം കഴിഞ്ഞു ഇപ്പൊ ഞാനും ഹസ്ബൻറും
ഓ ഓക്കേ ഓക്കേ ഇപ്പ അമ്മ ഒറ്റക്കണല്ലേ അവര്
ആഹ് ഇപ്പം ആഹ് അതെ അതെ ഇപ്പം ഞങ്ങള് തന്നെയാണ് പിള്ളേര് വ വരുമ്പോഴേ അവിടെ ഉണ്ടാവുള്ളൂ അവര് അവതി സമയങ്ങളിലേ വരാറുള്ളൂ
ആഹ്
പിന്നെ വൈകത്തേതന് കുക്ക് എന്തെങ്ങാ ചെയ്യണ വൈകുന്നേരത്തിനുള്ള ഭക്ഷണങ്ങളൊക്കെ ചോറോ ചപ്പാത്തിയോ അതെല്ലേ ഉച്ചയ്ക്കാണ് ചോറ് ഉച്ചക്ക് വെക്കുന്നുണ്ടോ ഉം അതെന്താ റേഞ്ച് അവിടെയാണോ ഇവി ടൊയാണോ വിട്ട് വിട്ട് പോകുന്ന മോളെ എങ്ങനെയാണ് കേക്കുന്നുണ്ടോ ഹലോ ഹലോ ഹലോ ഹലോ കേക്കുന്നുണ്ടോ ഹലോ ഹലോ ആഹ് ഐക്കക്ക കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ഉം ഇപ്പൊ മഴ തുടങ്ങി ഇവിട നല്ല മഴ തുടങ്ങി
അതെയല്ലേ ഇവിടെ ഇപ്പ ഇല്ല രാവിലത്തോട്ട് ഉച്ചവരൊക്കെ അത്യാശ്യാ നല്ല മഴയ ഉണ്ടായിരുന്നു ഇപ്പ മഴല്ല
ഉം ഉം ഉം ഓ ഇവിടെ നല്ല തണുപ്പാ ഈ മഴ കാരണം
ആഹ് ഇവിടയും തണുപ്പണ്ട്
പിന്നെ വൈകുന്നേരത്ത് ചപ്പാത്തിയല്ലാല്ലോ ഞങ്ങക്ക് ചപ്പാത്തിയാ വയ്ക്ട്
ആ ഇവിടെ വൈകുന്നേരതുക്കും ചോറ് ഉച്ചയ്ക്കും വൈകുന്നേരത്തക്കും ചോറാണ് രാവിലെ മാത്രമേ പലഹാരം
പലഹാരം ഉള്ളൂ അല്ലെ ആഹ് ആഹ പിന്നെ വീട്ടില് ഇപ്പൊ കൃഷിയൊക്കെ ഇണ്ടോ മോളെ
ആഹ് ഇണ്ട് ഇണ്ട് കൃഷിയൊക്കെ ഇണ്ട് ഇപ്പൊ പടത്ത്ു പണി തിരക്ക ക്കണ നാട്ടിലും അതൊക്കെ തിരക്ക
ഉം പച്ചക്കറി ഒക്കെണ്ടോ വീട്ടില്
ഇപ്പൊ പച്ചക്കറി ഇണ്ടാക്കിനിള്ള എപ്പഴ ഇ ഇപ്പോ കൊറായിട്ട് പച്ചക്കറിയൊക്കെ നിർത്തി ഇപ്പം നെല്ല് ആ അതൊക്കെ നെല്ല് മാത്രമേ ഇണ്ടാകുന്നോള്ളൂ
നിങൾതന്റെ കൊടുക്കുവോ ഉം ഉം ഉം പിന്നെ വേറെ എന്താ ചായ കുടിക്കാനൊക്കെ ആയി ഇവിടെ കൃഷി പറഞ്ഞ കുറച്ചിച്ചേ എല്ലാം ഇണ്ട് പച്ചക്ക കറി ആായാലും പഴവർഗങ്ങളായാലും ഒക്കെ കൊറച്ച് കൊറച്ചുണ്ട് പേരെയംണ്ട് പിന്നെ റംബൂട്ട്രൻ അടുത്ൻഡ് ഞങ്ങൾക്കില്ല തൊട്ടടുത്ത് ഞങ്ങക്ക് ഞങ്ങക്ക് പപ്പായ ഉണ്ട് പിന്നെ വഴുതനങ്ങുണ്ട് കോ
ആ ഇവിടെ വഴുതനങ്ങിണ്ട്
ഉം പച്ചമുളക്കണ്ട്
ണ്ട് പച്ചമുളക് ഇപ്പോൾ അത്യാശ്യ നല്ല ചെടയിലൊക്കെ അത്യാവശം മൂത്തപ്പപ്പോ അതൊക്കെ വെട്ടിട്ട് ഇനി ആദ്യം പുതിയ വിത്ത് വാങ്ങി കുറച്ച് തയ്യ് നടണം
നടന്നു മേടിച്ച് തര നേഴ്സറിന്ന് ആ നല്ലതായ് നല്ലത് കിട്ടും നല്ലവെ
ആ നല്ലതായി അത്യാവശ്യംകുഴപ്പല്ലാണ്ട് കിട്ടും നമ്മ കഴിഞ്ഞ വർഷം നമ്മക്ക് അത്യാവശ്യം കടയിൽ കൊടുക്കാനുള്ള അത്രക്ക് പച്ചമുളക് നമുക്ക്- കിട്ടി ഒരുപാട് ആ അത്യാവശ്യം അത്യാവശ്യയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കിലോ കണക്കിൽ നമുക്ക് കിട്ടി രണ്ട് മൂന്ന് തവണ കടേല് കൊടുക്കാനുള്ള അത്രയും കിട്ടി പിന്നെ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക്-
ആഹ് ഇഞ്ചി ഇഞ്ചിയൊക്കെ നടന്ന സ്ഥലത്താണ് പറഞ്ഞാ നമ്മള് നട്ടു കഴിഞ്ഞ് പിന്നെ അവിടെ ഇഷ്ടം- പോലെ ഇണ്ടാവും
ആഹ് ആഹ് നമുക്ക് പിന്നെ പശുണ്ടായിരുന്നു- ഇപ്പോ പശുവിന്റെ വളവും ഇതൊക്കെ പെടുന്നത്കൊണ്ട് വെള്ളോം വളോം മണ്ണിളിതുകൊണ്ട് നല്ല പശയുള്ള മണ്ണായതോണ്ട്- എപ്പോഴും അതിൽ ഇണ്ടാവും ആഹ് ഇല്ലയില്ല പൈപ്പ് കണക്ഷനാണ് ആഹ് ആഹ് എന്നാലും വെള്ളത്തിന് ബുദ്ധിമുട്ട ഒന്നില്ല ഫുൾടൈം വെള്ളം ഇണ്ടാവും പിന്നെ നമുക്ക് ഇവിട്ന്ന് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ കുടിവെള്ള പദ്ധതി ഇണ്ടാവുമല്ലോ ആഹ് അങ്ങനെ ഒരു പൈപ്പുംയുണ്ട് പിന്നെ ആർടെയാ നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ ഒരു സ്കീം ഇണ്ടല്ലോ എല്ലാ വീട്ടിലേക്കും കൂടി വെള്ളണം അതും ഉണ്ട് അപ്പൊ- ആഹ് ഇവിടെ ഇത് കുറേ വർഷായി ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയാണ് നേർത്തേ ഉള്ളതാണ്. ഇപ്പഴാണ് എല്ലാ വീട്ടിക്കും ഫ്രീ കണഷൻ ഇവരൊക്കെ നേരത്തെേ എടുത്തിട്ടുള്ള കമ്മീഷൻ ആണ്. അത് ഒരു ആറ് വർഷൊക്കെ മേലയായിട്ട് ഈ കണക്ഷൻ ഉള്ളതാണ്.
ആഹ് ആ അതിൽ എന്റെ മോൾ ഒരാള് മുത്തമോള് വർക് ർക്ക് ചെയ്തിരുന്നതാണ്
ഓഹ്
അതില് ഈ എന്താണ് ഒറെേ വീടുക പോയിട്ട് പേപ്പറൊക്കെ ശരിയാക്കാനൊക്കെ മള എൻജിനീയറായിട്ട് നടന്നിരുന്നു അപ്പൊ അതില് കൊറേ നടന്നിട്ടുണ്ട് ആള് പിന്നെ ഗർ -
ആഹ് ആഹ് അതെ അതെ പ്പോ ഇപ്പോ വെല്യ കോഴപ്പോന്നില്ല അത്യാവശ്യം ഫുൾ ടൈം വെള്ളം കിട്ട്ണോണ്ട് നമുക്ക് അങ്ങൻത്തെ ന്നനക്കാന്നും ഇട്ക്കാനും അങ്ങൻത്തെ വെള്ളത്തിലൊന്നുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല
ന്നാ അയ്ക്കോട്ടെ
അവിടെങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ട്ണ്ടോ? മലയോര പ്രദേശാണോ അതോ സിറ്റിയില്
സിറ്റി ന്നോല്ല ഞങ്ങള് മലയോര പ്രദേശം തന്നെണ് കുന്ന് പോലേണ് ഞങ്ങള് ഉം നെരപ്പായ സ്ഥലാണ് വെള്ളൊക്കെ വന്നാലും ഒഴുകി പോകും പിന്നെ കെൻട്ടിലെ വെള്ളം ന്നവിടെ തൊട്ട് നമ്മടെ ചേട്ടന്റെ വീട്ണ്ട് തറവാട് വീട് അവിട്ന്ന് ഞങ്ങള് ക
ഓ
മോട്ടർ വെച്ചിട്ട് നമ്മളെ ആവശ്യത്തിന് നമ്മടെ വീട്ടിലുള്ള സ്വിച്ചൊക്കെ ഇ ഇട്ട്ട്ട് നമ്മളെടുത്തിരിക്ക്യണ്
ഓ ശെരി ശെരി അപ്പൊ ബുദ്ധിമുട്ടുകളൊന്നുല്ല
ആഹ് ബുദ്ധിമുട്ടൊന്നുല്ല വെള്ളത്തിനും ബുദ്ധിമുട്ടില്ല വെള്ളം വന്നാലും ഒഴുകി പൊക്കോളും അന്നെ വെള്ളത്തിന്റെതായ ബുദ്ധിമുട്ടൊന്നുല്ല
ആഹ് അച്ഛനെന്തു വർക്കെയ്യ്ണു?
അച്ഛൻ നോട്ടത്തി പോണു ഒരു തോട്ടത്തില് സൂപ്പർ വൈസറായിട്ട് പോവാണ് ആഹ് ആളങ്ങനെ പോവുന്ന് ഇന്ന് മഴയായിട്ട് ഉ ഉച്ചക്കുണ്ണാവന്ന് ഇതടെ കെടന്നൊർങ്ങുണു
ആഹ് മഴ ഇവിടെതാണ് ഭർത്താവ് പോയിട്ടില്ല്യന്ന് മഴയായത് കോണ്ടെ പെയിന്റിങ്ങാണാള് ഇപ്പോ രണ്ട്മൂന്ന് ദിവസായിട്ട് ആഹ് വർകൊന്നും നടക്ണില്ല
ആഹ് മഴയായ അവർക്കും നടക്കുല
ആഹ് രാവിലെ മഴ എറങ്ങുമ്പോ സമയത്ത് മഴയാ പിന്നെ പോയിട്ട് കാര്യല്ലല്ലോ പൊർത്ത് പണിയൊക്കെ ആവുമ്പം നം ഇവിടിക്കില്ലല്ലോ അടിച്ചാലും അപ്പൊ പണിയൊക്കെ രണ്ട്മൂന്നിസായിട്ട്ലീവാണ്
ഉം ഉം ഉം ഉം നിങ്ങൾടെ റോഡ്സൈഡൊക്കെണോ വീട്
ആ റോഡ്സൈഡന്നെ റോഡിന്നഅവിട്ന്ന് ഒരു ചെറിയരുറോഡ് അതിന്റെള്ളിലാണ് വീട് എന്നായാലും ബസ്സുകൾ പോണതും വിളിക്കെസൗണ്ടും അങ്ങനെ കേക്കാം പക്ഷെ ഒന്നുള്ളിക്ക് ആ ഒന്നുള്ളിക്കാണെന്ന് മാത്രം
അത്യാവശ്യം സൗകര്യങ്ങളുണ്ട് കടകളായാലും അങ്ങനെ നത്തെ ബുദ്ധിമുട്ടുകളില്ല എന്തിനാണെങ്കിലും ഓടാം പക്ഷേ ടൗൺ ഏരിയ എന്ന് പറയാൻ പറ്റ അതിനാണെങ്കിനമുക്ക് കുറച്ച് ലോങ്ങായിട്ട്പോണം എന്നാലത്യാവശ്യം ചെറു ചെ ചെറിയ കടകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കും പെട്ടെന്ന് പെട്ടെന്ന് ഓടിപ്പോയി മേടിച്ചിട്ട് വരാം ആ ആഹ ആ നമുക്കആകെ ബുദ്ധിമുട്ട ട്ടന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ സൗകര്യങ്ങളുവിടെ കുറവാണ് അത് കുറച്ച് ലോങ്ങായിട്ട്തന്നെ പോണം ആഹ അതിനുകുറച്ച് ലോങ്ങയിട്ടെന്നെപോണം ബാക്കിയിള്ളന്റെ കാര്യങ്ങൾക്കൊ അത്യാശ്യംവിടെള്ളോതു കൊണ്ട് ബുദ്ധിമുട്ടണ്ട എന്തങ്കിലും ഹോസ്പിറ്റലിൽ ആവശ്യം ങ്ങള് വന്നിയിഞ്ഞ എമർജൻസികേസൊക്കെ വരുമ്പലാണ് നമുക്ക്പേടിക്കാനുള്ളത് ഇവിന്ന് പെട്ടന്ന് ഓടിവിടന്ന് അങ്ങട്ടെ ട്ടെത്തണ്ടേ
ഉം അതാണ് സൗകര്യകുറവ് അല്ലാതെകൊഴപ്പൊന്നുല്ലല്ലോ ഉം ഉം ഉം പിന്നെവേറെന്താ
വേറെന്താ വിശേഷ ഷങ്ങള് വീട്ടില് എല്ലാരും സുഖമായിട്ടിരിക്കുന്നില്ലേ മക്കളൊക്കെ സുഖായിട്ടിരിക്കുന്നില്ലേ എല്ലാരും സുഖായിരിക്കാണ്
ക്കാണ്
ഇല്ലല്ല ഹസ്ബന്റ്മാത്രേ ജോലിക്ക്പോണള്ളൂ മ്മ്എ അച്ഛനുഅമ്മോന്നും പോണില്ല ആഹ വീട്ടിലിരിക്ക അമ്മക്ക്ചെറിയൊരു തലയിലിലുചെറിയൊരു ബ്ലീഡിങ്ങായിട്ട് എ കൊറച്ചുസം ഹോസ്പിറ്റലൈസഡ്‌ആയിരുന്നു അങ്ങനെപ്പോ ചേച്ചിടെ വീട്ടിലാണ് അവിടെ ഇവിടെ ബ അറ്റാച്ച്ഡ്ബാത്റൂമില്ലാത്തതുകൊണ്ട് ചേച്ചിടെവീട്ടിൽക്ക് പറഞ്ഞുവിട്ടരിക്ക
ഓ ഓ അത്ശരി മോളെ
ഉം ഞാനിപ്പോവിളിക്കാട്ടോ ഓക്കെ ഓക്കെ വിളിക്കാം വിളിക്ക വിളിക്കാം ഉം